ആ എന്തൊക്കണ്ട് വർത്താനം
നല്ല വർത്താനം
മക്കളൊക്കെ വന്നോ സ്കൂള്ട്ട്
ആ മക്കളൊക്കെ വന്ന് ചായകുടി കയ്‌ഞ് ഉം കളി ഒക്കെ കയ്ഞ്ങ്ങനെ വര് ന്ണ്ട്
ആഹ് എന്താ ചായക്കെന്തേന്നു കടി
ചായക്ക് രാവിലത്തെ പുട്ടുണ്ടായ്‌രുന്നു
ഓ
ഈ രാവിലത്തെ കടി ബാക്കി ഉണ്ടെങ്കി അവരത് വെയ്ക്കും
ഓ ഇവിടെ വൈകുന്നേരം സ്നാക്ക് ഇവിടെ നിർബന്ധാണ് വൈകുന്നേരം സ്
ആഹ് ഇവിടെ അങ്ങനത്തെ പ്രശ്നൊന്നുല്ല രാവിലത്തെ ഭക്ഷണം ഉണ്ട് അത് അതന്നെ മതി എന്താ ഹസ്ബൻഡ് വന്നോ? ഓ
നിങ്ങടെ ഹസ്ബന്റ് വന്നോ?
ആഹ് ഹസ്ബന്റ് ആറുമണി ആകുമ്പോക്കിന് എത്തും
ഓ പിന്നെ എന്താ രാത്രിക്കല്ല ഫുഡ്ക്കെ ആയോ
ഏ
രാത്രിക ക്ക്ള്ള ഫുഡക്കെ ആയോ?
രാത്രികൾക്കുള്ള ഫുഡൊക്കെ ആയി വ ആവുന്ന്ണ്ട്
ആഹ്
ആയിവരുന്നു
എന്താ ചോറ്ന്നെയാണോ രാത്രി ഇണ്ടാക്ക?
അതെ ആഹ് ചോറെന്നെ
ആഹ് എന്താ കറി?
കറി കറൂത്ത
കറൂത്തെ?
നിങ്ങളെ അവടെ എന്താ പറ്യല് പപ്പായ ഇങ്ങള വടെന്താ പറ്യല്? ഇതിന്
ഞങ്ങൾ പപ്പായാന്നാ പറയാ
ആഹ് പപ്പായങ്ങനെ പലേ പേരിലും അറിയുന്നുണ്ടല്ലോല്ലേ കപ്ലങ്ങാ റിം കപ്പ് പ്പക്കായ അല്ല അങ്ങനെന്തോ പറയ്ണ്ടല്ലോ. കപ്പക്ക ഇവിടെ കറൂത്ത കറുമൂസ എന്നൊക്ക പറയും ആ പിന്നെ എന്തൊക്കെയാന്ന് ആ ഹലോ
കറുമൂസ തേങ്ങ അരച്ചിട്ടാണോ വെക്ക
ഹലോ ഹലോ ആ എന്താന്ന് ഓ ഗേ ക്കുന്നുണ്ട് പറഞ്ഞോളി
ചോംകറീക്കെ ആയോ അപ്പൊ
ആ ചോറും കറിയൊക്കായി
ആ ആ
ആ
കോയിക്കറി എങ്ങനെക്കും മൊളകിട്ടൊക്കെ
ഞങ്ങള് കോയി പൊരിച്ചി ഇട്ടാണ് കറി വെക്കാറ് ആം
പൊരിച്ചിട്ട് ഇങ്ങനെ ഉള്ളീം തക്കാളീക്കിട്ട് വാട്ടീട്ട് അങ്ങനെട
ആദ്യമ്മിള് സാദാ പൊരിച്ചിട്ട് അ ഉള്ളീം തക്കാളീം ആ വാട്ടി ഇട്ട് ചതവക്ക ഇട്ട് പിന്നെ വല്ലാതെ തെളപ്പിക്കൂല ഓൾറെഡി കുഴി വെന്തതാണല്ലോ ഇന്നിട്ട് മസാലകളൊക്കെ ഇട്ടിട്ട് മ് അപ്പ എന്താ ഒന്നും കൂടി ടേസ്റ്റിണ്ടാവും നമ്മളല്ലാതെ വെ ക്കുമ്പോ എന്താ ടേസ്റ്റില്ല വേ മടുപ്പു തോന്നുവാ
ഓഹ്
അപ്പം ഇങ്ങനെമ്മ നമക്ക്ങ്ങനെ യുട്യൂബില് ക അതാണ് അപ്പോ ഇതാപ്പൊ ഞങ്ങള് സ്ഥിരായിട്ട് വെ കാറ്
ഓ ചിക്കൻകൊണ്ട് പലേ വിധം വി ഭവങ്ങളുണ്ടല്ലോ
ആഹ് ഇപ്പൊ ഞാനന്നെ ഒരു പരിവാടിക്ക് പോയപ്പം ചിക്കന് പൊരിച്ചാണ്ടന്നെ ഈ കൊണ്ടാട്ടം പോലൊക്കെ ഇണ്ടാക്കിണ്ടായിരുന്നു ഞാൻ ആദ്യായി ട്ടാണങ്ങനെ അതൊന്ന് ട്രൈ ചെയ്യ്ണെ അപ്പം ഭയങ്കര ടേസ്റ്റ്ണ്ടായിരുന്നു ഉം
ചിക്കൻ പറയേരു ഏ രി ഇതുണ്ടാ ആഹ് അതെ സോസും സോയാ സോസും തക്കാളി സോസും ചില്ലി സോസൊക്കെ ഇട്ട്ട്ട്ള്ള അതല്ലേ അപ് പോലെ വെള്ള എള് വെള്ള എള്ളും ക്കട്ട്ട്ട്
ആഹ് ആഹ് ശ
അത് നല്ല ടേസ്റ്റാ
ഉം ഞാൻ ആദ്യായിട്ടാ കഴിക്ക്ണത് അപ്പം നമ്മക്ക് ബിരിയാണിക്കൊക്ക മ്മള് എന്താ അത്ണ്ടെങ്കി ബിരിയാണീന്റെ മസാലന്റെ ആവശ്യം തന്നെല്ല അതന്നെ മതി ഉം
നല്ല ഗ്രേവി മാതിരി പോലെ ഉണ്ടാവൂല്ലേ
ആഹ് അതെ ചെറിയ കുട്ടികൾക്കൊരു ഭയങ്കര ഇഷ്ടേക്കാലെ അത് മധുരം വെ അതേപോലെ എരിവും ബാലൻസ് യ്ത് ട്ട്ള്ളെ ടേസ്റ്റ് ആയതുകൊണ്ട് മ്ഹ് പിന്നെ അവിടുന്ന് എന്താ ഇനി രാത്രീലേക്കുള്ള ഭക്ഷണം ക്കെ
ഞങ്ങള് ചപ്പാത്തിയാണ്
ഓഹ്
ചപ്പാത്തിയും ചിക്കൻ കുറുമ്മണ്
ആഹ് ആഹ് ആഹ് നിങ്ങള് എങ്ങനെ രാത്രി സാധാരണയായിട്ട് ചപ്പാത്തി തന്നെയാണോ അതോ സ ചോറാണോ കൂടുതലായിട്ട്
ചോറ് കഴിക്കാറില്ല ചോറ് കലൂറി കൂടുതലായതുകൊണ്ടേ പിന്നെ ഹസ്ബന്ഡ മറ്റ മ വെയിറ്റ് ലോസില് ചേർന്നിട്ടുണ്ട്
ആ ആ
അപ്പ അത് അവർക്ക് ഇത് പറ്റൂല അപ്പൊ പിന്നെണ്ടാക്കും ആക്കുമ്പോ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കും വൈകുന്നേര ചോറ് ഒഴിവാക്കും
എ ങ്ങനെ ജിമ്മിൽ ഒക്കെ പോയിട്ട് നുള്ള ആ ഒരു ഫുഡ് കണ്ടു റോളാണ്
അത്
എന്നിട്ട് മാറ്റണ്ടോ
ഓ നല്ല മാറ്റുണ്ട്
ഉം
ഭക്ഷണം നിയന്ത്രിക്കണം നമ്മള്
ഉം ഉം
ജിമ്മിൽ മാത്രം പോയിട്ട് കാര്യമല്ല അതിന്റെപ്പ ഭക്ഷണം ബാലൻസ് ചെയ്ത് കൊണ്ട പോണം
ഓ ഈ മധുരം കൂടുതലായാലല് കൂടുതൽ കഴിച്ചാല് തടി കൂട എന്നൊക്കെ പറഞ്ഞ
അതെ അ നല്ല ശരിയാണ് അ എന്റെ ഹസ്ബന്ഡറിനൊക്കെ നല്ല മ മധുരമാണ് അതുപോലെ ബേക്കറി നല്ല മധുരല്ല മധുരം കൊണ്ട് മധുര എത്ര സായലിട്ട യെറെ ഉണ്ട്ന്ന് പറയില്ല പറഞ്ഞാലേ പറയത്തുള്ളൂ അതിനെ എറിന്ന് പറയില്ല എത്രക്കുംമാതിരാ വേണം
ആഹ്
വെയ്റ്റ് ലോസ് അതുപോലെ മ്മളെ രക്തത്തിൽ ഇൻസുലിന്റെ അളവ് കൂട്ടും നമ്മളെ കൈത്തില് കക്ഷത്തില് അടക്ക ബ്ലാക്ക് കളർ വരുല്ലോ ചില കുട്ടികളിലൊക്കെ കണ്ടില്ലെ അതൊക്കെ ഈ ഇൻ ദി പഞ്ചസാരെ രക്തത്തില് ഇൻസുലിന്റെ അളവ് കൂടമ്പളാണ് അങ്ങ
ആ എവടെ കറ്പ്പ് കളറ് കാണ
നമ്മളെ കഴ്ത്തിനും കക്ഷത്തിലൊക്കെ കറ്പ്പ് കളറ ട്ട് കാണോല്ലോ ആ അ കുട്ടികളിൽ കാണണതൊക്കെ അതുകൊണ്ടാണ് രക്തത്തില് ഇൻസ് ലിന്റെ അളവ് കൂടുമ്പളാണ് അങ്ങനെ ബ്ലേക്ക് കളറില്
ഉം
അവിടെണ്ടാ ക്കെലുണ്ടൊ ഇങ്ങളെ
അല്ലെ ഞാൻ ന്റെ മോനിങ്ങനെ ചെർതായിട്ട് കക്ഷത്തിൽ കണ്ടപോലണ്ട് അപ്പൊ നമ്മളി സ്വാഭാവികമായിട്ട് പ്രായം വെല്ല്യകുട്ടിയാവല്ലേ അപ്പ അയിന്റതായി റ്റുള്ളതാണെന്ന് വിചാരിച്ചിരിക്കായ്നി
അല്ല അത മ്മളെ രക്തത്തില് ഇൻ- സിലിന്റെ അളവ് കൂടുമ്പളാണ് നമ്മളെ അത് ബ്ലാക്കളറായി വരാ
ഓ എന്നാ ഒന്ന് ശ്രദ്ധിക്കണം
അതൊന്ന് ശ്രദ്ധി ചോളോണ്ടൂ
ഉം
ക്ക്ന്നാളാണോ
ആ മധുരത്തിൻ്റാളാണ് എരിവു തീരെ പറ്റില്ല മധ്‌രാണ കാര്യായിട്ട് പ റ്റ
പ്പ ഞമ്മളീ പഞ്ചസാരയില് മാത്രല്ല മ്മക്ക് ഇത് പഞ്ചസാര വരുന്നത് എന്താ ഷുഗർ വരുന്നത് ഷുഗറിന്റെ അളവ് ഇൻസുലിൻ റ്റളവ് വരുന്നത് നമ്മളെ ഈ ചോറ് അത്പോലെ അരിപ് അരിപ് അരി കൊണ്ട്ണ്ടാക്കു ക്കുന്ന എല്ലാത്തിലും
ഓ
ഫ്രൂട്ടിലൂണ്ട് നമുക്ക് പയങ്ങള്
ഓ എന്റെ മോന് ഇങ്ങനെ ഈ മധുരം ഭയങ്കര ഇഷ്ടാ ബേക്കറി ആയാലും പിന്നെ മ ധുര മിഠായികളോടൊക്കെ ഭയങ്കര ഒരു അഡിക്ഷൻ പോലെയാണ് അപ്പൊ അതൊക്കെ അങ്ങ് കൊറച്ച്
ആഹ്
ഉം അപ്പൊ ഞാൻ ഉം
ല്ല സാധനമാണ് ഈ ചോക്ലേറ്റ് ഒക്കെ നല്ല ചോക്ലേറ്റ് ഉണ്ട് നല്ല ഡാർക്ക്‌ കളർ വരുന്ന ചോക്ലേറ്റ് ആണ് ഏ നല്ല ചോക്ലേറ്റ്
ഉം ആഹ് അത് കേട്ടിട്ടുണ്ട് ഷുഗർ കണ്ടന്റ് ഇല്ലാതെ വരുന്ന ചോക്ലേറ്റ് ആണ് നല്ലത് ന്നൊക്കെ
ആ അതെ
ഉം പിന്നെ എന്താ ഇങ്ങളെ വിട്ടില് ഇപ്പൊ ഫംഗ്ഷൻ ഒക്കെ ഇണ്ടായിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ഒക്കെ ആണോ
ഉം
കുട്ടികൾക്ക് വെള്ളം നന്നായിട്ട്പ്പ കുടിപ്പി പറയുക അങ്ങനെയൊക്കെ ശ്രദ്ധിക